കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക്ണ്ട്
എന്താ വർത്താനം ഉം എന്താ ചെ നല്ല വർത്താനം എന്താ ചെയ്യണത്
ഒന്നുല്ല ഫുഡയ്ച് കഴിഞ്ഞ് ഇപ്പോ ഇരിക്ക വെറുതെ ഇരിക്കയാണ് ആഹ്
ഉം
ജ്ജ് ഫുഡയ്ച്ചോ
ഇല്ലല്ല ഫുഡ് കഴിക്കണം ഉമ്മ ഉണ്ടാക്കണൊള്ളു ഉമ്മ ഇപ്പൊ അടുക്കളേൽ കേറിയിട്ടുള്ളു
ഉം ഇവിടുന്ന് ഹോട്ടലന്നാ വാങ്ങിയതേ അല്ല മന്തിയും അൽഫാമും
ആഹ് അടിപൊളിയാണല്ലോ
ഏഹ് ഏട്ടൻ ഗൾഫ് വന്ദിനി അതാ
ഉം ഗൾഫിന്ന് വന്നോ?
ഉം
എത്ര കാലായപ്പോ പോയിട്ട്
രണ്ടൊല്ലം ഒന്നരൊല്ലം രണ്ടര
ഏഹ് ഒന്ന് ആഹ് എന്തേ പ്രത്യേകിച്ച് പരിപാടി എന്തുണ്ടായിട്ട് വന്നാണോ അതോ
ആഹ് കുട്ടിന്റെ ആണ്ടിണ്ട്
കുട്ടിന്റെ കുട്ടിന്റെ ആണ്ട് എനക്ക് മനസ്സിലായില്ല
കുട്ടീനെ
ആഹ് അപ്പ അതിന് വേണ്ടി വന്ന അല്ലേ
അതെ
ഉം നിങ്ങളെന്താ ചെയ്യണേ
ഫുഡ് കഴിച്ചിരിക്കുവാണ്
ഉം
ഇനിയിപ്പോ പോണം വണ്ടി പോണം
വണ്ടിയിലോ
ഉം
ആഹ് എന്ത് വണ്ടീയില്
കാറില് ഏഹ് ഞാന് ചെറിയ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇതില്
ആഹ്‌
നൈറ്റ് ഫോട്ടോഗ്രാഫി
ഓഹ് നീ ആണ
ഉം നാളെ വീഡിയോ വരും
ആഹ്‌ അടിപൊളി എഡിറ്ററാണോ
കുഴപ്പില്ലാതെ സച്ചീത് ഫോട്ടോഗ്രാഫി പറ ഇൻസ്റ്റൽ അടിച്ചാൽ കിട്ടൂ
ഏഹ് അങ്ങനെയൊക്കെ അക്കൗണ്ടൊക്കെ ഉണ്ടോ
പിന്നെ ജസ്റ്റ് ഇൻസ്റ്റ കയറി നോക്ക് ആഹ് ഏഴ് അഞ്ചാറ് വീഡിയോസ് ഉണ്ട് ഏഴ് അപ്പൊ അവസാന ഇട്ട വീഡിയോ ഇരുപത് ആക്കുമ മോകളില് ലൈക്ക്ക്കെ പോയിന ഇരുന്നൂറ്റി അമ്പതൊക്കെ വ്യൂസ ഒക്കെ ഉണ്ട്
എത്ര ഫോളോവേഴ്സാ
ഫോളോവേഴ്സ് കുറവാ ഇത്രേ പതിനഞ്ച് എന്തേ ഉള്ളു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം എന്തൊക്കെ വരണ്ട് ആഡ്സും കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ചെയ്യാന്
പക്ഷെ ഇതില അങ്ങനെയാണ് കാണിക്കും
എന്റെ വീഡിയോ വീഡിയോയും എഡിറ്റും മുഴുവൻ
ആഹ് എല്ലാം ചെയ്യൂലേ
ഉം ഇപ്പൊ ഫോണ് ഇപ്പൊ ഒരു സെവൻ ഇപോ ഉണ്ടായിന് ഇപ്പൊ നിലത്ത് വീണ് ഡിസ്പ്ലേ പോയി എടുത്താ ഇനിപ്പോ എടുക്കാൻ പോണോ
ഓഹ് അയ്യോ സെവന്റി പ്രോ ഒക്കെ പോയോ
അത് ഡിസ്പ്ലേ പോയതാ നിലത്ത് കഴിഞ്ഞപ്പ അയിന് ചോദിക്കണ പോലെ നാപ്പിനാർക്കെ എങ്ങും ചോിക്കണ്ട്
ഡിസ്റ്റ്
എന്ത ചെയ്യാ ഉം ആപ്പിളിന്റെ ഡിസ്പ്ളല്ലേ
തൽ തൽക്കാലല്ലേ ഫോണ് അവിടെ കൊടുത്തോ നല്ല ആൻഡ്രോടെട്ത്ത് പോര്
ഏയ് പിന്നെ നമ്മളെ കാര്യം നടകൂലല്ലോ പ്പ നമുക്ക് എഡിറ്റിങ്ങും ഫോട്ടോഗ്ര നടകൂലല്ലോ എഡിറ്റിംഗട് ക്കും പിക്ക് ഇട്ക്കാൻനട്ക്കൂല-
ഓഹ പ്രൊഫഷണൽ ആണോ എഡിറ്റിംഗ് പ്രൊഫ പ്രൊഫഷണൽ എഡിറ്റർ ആണോ?
പ്രൊഫഷണലാണോയ്ച്ചാല് ആയന്നോണ്ടിരിക്കുന്നു. ബികിന സ്റ്റേജിലാണ് പ്പോ തൊടങ്ങി കൊർച്ചായിട്ടേള്ളൂ
ആഹ്ാ ആഹഹാാ
ഒര് രണ്ട് മൂന്ന് മാസത്തിന്റെ ഉള്ളില് മ് കല്യാണ പരിപാടികളൊക്കെ പ്പൊ എടുത്ത് തൊടങ്ങണള്ളൂ വല്യ വല്യ കമ്പനികളൊക്കെ വിളിക്കും
മ്മ് ഏതായാലും എന്റെ കല്യാണത്തിന് ഞാൻ വിളിക്കണ്ട്
ഓ സെറ്റ് അന്റെകല്യാണം ന്നാ?
മ്മ് കല്യാ ഏയ് കല്യാണത്തിനായില്ല ആവട്ടെ ആവുമ്പോ വിളിക്ക നമ്പർ നമ്പറ് കിട്ടിണല്ലോ വിളിക്കണ്ടേ ഞ്ഞി വേ മ് വേറെതോ പരിപാടിണ്ടെ തരെണ്ട്
സജിൽ ഫോട്ടോഗ്രാഫി ബ്ലൂടിക്കൊക്കെ ണ്ട് ഒന്ന് ഫോളോയ്തചാ
ആഹാ ബ്ലൂടിക്ക് ഫ്രീ ആയി കിട്ടിയതല്ലേ?
പിന്നെ അക്കോല് കണ്ടറിഞ്ഞ് തരാനാലെ ഇൻസ്റ്റഗ്രാമ്
ഓഹ് അതാ അതെന്താറിയോ അത് ഓഹ് എനിക്ക് ഇൻസ്റ്റഗ്രായിൽ ആഹ് ഇട്ക്കണന്ന്ണ്ട് പഷെ ഇൻക്ക് എടുക്കാൻ കൊറവ് കാരണം ആൾക്കാര് കണ്ണാപിണെന്ന് വിചാരിക്കുല്ലേ
ഏയ് അങ്ങനൊന്നുംല്ല അത് നമ്മള്ത് പൈസ അയ്ന്റെ അപ്പൊ ഞമ്മള് ഒരു പ്രൊഫഷനനുസരിച്ച് ഇപ്പൊ ഒരു കണ്ടൻക്രീയേറ്ററ് ഞാൻ എടുത്ത് വിചാരിച്ച് പ്രത്യേയ്ച്ച് ന്താ കൊഴപ്പൊന്നുമല്ലല്ലോ
ന്ന അല്ല നി അനക്ക് പ്രശ്നല്ല കാരണം ഫോളോവേഴ്സൊന്നും ല്ല ആരും അറിയപ്പെടാത്തതല്ലേ
ഏയ് എവിടെ ഇരുന്നൂറ്റെമ്പേകെ വ്യൂസ് എന്ന് പറഞ്ഞ ആരും അറിയാത്തതാണോ എന്താണ് ബോസേ പറിണേ
ആഹാ ഓ അയ്ക്കോട്ടെ അയ്ക്കോട്ടെ അപ്പം ആ അങ്ങത്തെ അത് പ്രശ്നല്ലന്ന് കാരണം നിൻ ന്റെ ഫോട്ടോ വെച്ചാണോ ചെയ്യ്ണ്?
എങ്ങനെ അല്ലല്ലാ അത് ടി പി പറഞ്ഞാൽ ഞാവസാനായിട്ട് ജോർജിയെ പോയിനി അപ്പൊഔട്ന്നൊര് അവിടതൊരു ഫോറസ്റ്റ് സിംഹത്തിനെടുതീനി അതാണന്റെ ഡി പി
ജോർജിയതെ സിംഹോ
ആഹ് ഫോറസ്റ്റ്ന്ന് അഹ് ഞാന്റെ പ്രത്യേക ന്താച്ചാല് ന്റെ ക്യാമറേന്ന് എടുത്താ ഞാറന്റിന് എടുതീനി വൺ വീക്കിന് കേണോന്റൊര് സാനം
ഓഹ്
ഇനി അടുത്ത ഡ്രീം അതാണ് ഒരു കാനോടെര് നല്ല ഈ ക്യാമറ എടുക്കണം രണ്ടകാൽ ലക്ഷം ഉർപ്യന്തോ വരുന്നുണ്ട്
ആ പൈസപിന്നെ നമ്മക്ക് വിഷയല്ലല്ലേ എഡിറ്റേഴ്സിന് പൈസ വിഷയല്ലല്ലോ പണ്ടേ
ചെലവ്ണ്ട് ബോസേ കാണാമാതിറി ഒന്നുല്ലാ ഹാർഡ് വർക്കുണ്ട് ചെലവുണ്ട് ഉറക്കല്ലാതെ ചെയ്യണ പരിപാടല്ലേ
ഏതാലും ആ സെവന്റി പ്രോമാക്സ് പോയി എടുക്കുന്നുണ്ടോ നാൽപ്പതിനായിരം കൊടുത്ത്?
അത് ഇ എം ഐ ഫോണിന്റെ ഇ എം ഐ ഇതുരെ അടിച്ചു തീർന്നില്ല ഇപ്പൊ ഇതിപ്പോ എവിടുന്ന് കൊടുക്കാന്ന് ഉം വീട്ടില് വീട്ടില് ഇ ആഹ് ഫാദറിനോട് ചോയിക്കണ്ടിയെരും പൈസ
നാൽ പിനാറുപ്യ ഫാദർ തെരോ ഫോൺ
ക്കുണ്ട്ണ്ടയ്നേ എന്താ ഇരുവയ്നായിരങ്ങാണ്ട് കൊടുത്ത കിട്ടും അത്യാവശ്യം ഓൾഡക്കൗണ്ടാ
ഉം
പിന്നെ കൊർച്ച് ഫ്രണ്ട്സൊക്കെ അങ്ങനെത്തിരിഷെ തരാ കൊറച്ചിചെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഞ് ഞമ്മള് വർക്കിന് പോയി ഒപ്പിക്കണം പ്പൊ രണ്ട് മൂന്ന് വർക്കിന്റെ പ പൈസ പെന്റിങ്ങില്ണ്ട് അതൊക്കെ കി ട്ടുമ്പോത്തിന് നാപ്പിന്റെ അടുത്താവും
ഓ അപ്പൊ നല്ല സംഖ്യയാണല്ലോ വർക്ക്ണ് വാങ്ങ്ണ്
ഏയ് അത് ഓരോരോ ഇതിനനുസരിച്ച് അപ്പൊര് എന്താ കഴിഞ്ഞ ആഴ്ച ഫ്ലിപ്പ്കാർട്ടാര് നമുക്കൊരു വർക്കന്നിനിം ഓലെ എന്താ പൊ പ്രോഡക് റ്റി ന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആഡ്സിന് അപ്പൊ അതൊക്കെ അത്യാവശ്യം വലിയ കമ്പനി ആണല്ലോ
ഉം ഫ്ലികാർട്ട് പൊ ഏറ്റവും വല്ല്യെ കമ്പനിയാണ്
അല്ലല്ല ഉം ആഹ് അപ്പൊ പിന്നെ ഓലെയ്ന്നമ്മളൊര് ഏഹ് റ്റുവൽ കെന്റെ വർക്കട്ത്തിനെഹ് ചെറിയ വർക്കാ പന്ത്രണ്ട് സെക്കന്റിന്റെ ഒര് ഇത്‌ ഓല അക്കൗണ്ട് പോയ കാണാ അവസാനായ്റ്റ് ട്ടെഹ്
ഏഹ് അയിനാണ് റ്റുവൽക്കെ
അയ്ന് റ്റുവൽക്കെ വങ്ങിന് പിന്നെ കല്യാണ പരിപാടിക്കൊക്കെ അമ്മള് എല്ലം വാങ്ങൽ ല്ല പരിപാടി പക്കായ്റ്റ് ഇട്ക്കാണെങ്കിലും രണ്ടായിരം റ്റു മൂവായിരം അയിന്റെ ഉള്ളില്
ഓ
ഇഞ്ഞി പുവർ ഫാമിലി ആണെങ്കില് അമ്മള് ചെൽപ്പോ പൈസ വാങ്ങാതിം പോരും അഹ് ഓലെ സന്തോഷം. ഇ പാവപ്പെട്ട കുടുംബക്കാരൊക്കെ ആണെങ്കിലേ ചെൽപ്പൊ മ്മള് ഓര് തെര്നെന്താ ച്ചാ വാങ്ങും നല്ല പൈസൊന്നും വാങ്ങുല
ഓഹ്
അത്യാവശ്യം ള്ള ടീമൊക്കെ ആണെങ്കില് നമ്മള് നോക്കിക്കണ്ടും വാങ്ങും
പ്പ് യ്യ് എത്രല്ലാ പഠിക്കണേ
ഞാന് പ്ലസ് ടുല് കാ ഈ എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെ ബ്രോ എ എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെ അമ്മളെ ക്ലാസിനെ ബാധിക്കോ അതും ക്ലാസ് തമ്മില് ബന്ധല്ലല്ലോ
അയ്ന് ഞാൻ ബാധിക്കുംന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല ബാധിക്കും ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രോ
ത്രയിം ചെയ്യ അത അയ്നെക്കുറിച്ച് ലോജിക്കും കാര്യങ്ങളൊക്കെ ണ്ടായാ മതി ബേസിക് അയിറ്റ് കൊർച് ആഹ് അഹ്
പ്ലസ് ടു എത്തിയപോത്തിന് അത്രയൊക്കെ സംഖ്യ നീ സമ്പാദിക്കുന്നുണ്ട് ജ്ജ് ചില്ലരാളല്ലല്ലേ ജ്ജ് യ്യ് ചെക്കം അടിപൊളിയാണല്ലോ
ഏ അത് ഞമ്മളെ പടച്ചോൻ ഞമ്മക്ക് തന്ന ഒരിത് ആണ്
ഞ ഉം ഞാനും പ്ലസ് ടുന്നേണ് ഇൻക്കൊരു പണിയില്ലാതെ നടക്ക എപെളെലോക്കെ വാപ്പന്റ് പ്പരം അങ്ങനെ പോകുന്നല്ലതെ വാപ്പക്ക് ഫാബ്രിക്കേഷൻ ആണെ
ആഹ്
ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ടാ പൈസ കിട്ടൊല്ലോ അങ്ങനെ എന്തെങ്കിലും വയി
ഏയ് അങ്ങൻതെരിപടിയൊന്നും ഞമ്മക്ക് താല്പര്യല്ല. ആഹ് നിങ്ങൾ പിന്നെ അങ്ങനത്തൊക്കെ ചെയ്ണാണല്ലോ ല്ലെ എല്ല ത്തിലും വീഡിയോ ട്ന്നാ ആൾക്കാരാണല്ലോ
അല്ല ഇൻസ്റ്റ മാത്രാണോ ചെയ്യല് ഫേസ്ബുക്ക് ടെലിഗ്രാം എല്ലത്തിലും ഉണ്ടോ
ഇല്ലല്ല അതിലൊന്നുല്ല ഓല് വിള വിളിക്കണം ബോസേ ഇപ്പ അമ്മള്
ആ ഓ അങ്ങനെ അവള പ്രൊമോഷൻസ് മാത്രമേ എടുക്കാറുള്ളൂ
പ്രമോഷൻസ് മാത്രം
ആ ഓ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്
ഏ
ആ അങ്ങനെയാണ്
ഇപ്പൊ വീട് മാറിഞ്ഞ ഇപ്പൊ വീട് എവിടെ വീട് കീറമ്പ ഒന്നും മാറി പറഞ്ഞു
ആരുത് എന്റതോ
ഓഹ്
ഞാൻ കുനിയിലോട്ട് മാറി
ഓ എന്ത പയ വീട്ന്താ
ആ അതൊക്കെ ഒരു കഥയാണ് അല്ല ക്ലാസ്ല്ലന്ന് അന്നില്ലല്ലോ ശനാണല്ലോ അല്ലേ ഓ ഹോവർക്ക് ഉണ്ടോ ഹോവർക്ക് ഒന്നുമല്ല ചെയ്യാാന്
ഹ
അന്നെ തി തിങ്കളാഴ്ചത്തേക്ക് പോകുമ്പോ ഓവർക്ക് ഒന്നും ചെയ്യാല്ല
അതൊക്കെ വെള്ളിയാഴ്ച രാത്ര ചെയ്തു നമ്മള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മള അപ്പപ്പ ചെയ്തു തീർക്കും അതിന് നമ്മള് പിന്നെ പെൻറിങ്ചെയ്യില പിന്നെ ടീച്ചേഴ്സ് നമ്മളൊ ഒരു കാര്യാണ്
ആഹ ആ ആ ടീച്ചേഴ്സിന്റെ കാ ഏ് ഞാൻ പോയിരുന്ന പിന്നെ വിളിക്കാ
എന്തേ
ന ശരിട്ടാവ ന ശരിട്ടാവ
കുറച്ചും കൂടി കാര്യങ്ങൾ പറയണ്ടേ
ഇല്ല ഇല്ല ഇല്ല ഞൻ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം എന്നാൽ ശരി